ആഹ് അക്കൽക്ക്
എന്തടക്കായിരുന്നു
ഏഹ് നെല്ല് കുത്ത്തി ക്കാൻ കൊണ്ടായിക്കണേ നെല്ലില്ലേ ആഹ് അപ്പൊ അത് കൊടുന്നിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയി ആഹ് ആഹ് ആഹ് ആഹ് കൃഷിയുണ്ട് ഞങ്ങള് ചെയ്തില്ല അപ്പൊ
ന്നെ അന്യം നിന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമാ കൃഷിന്ന് പറന്നെ
ഉം ഞങ്ങള് ഇളച്ചം ചെയ്യുവേ
ആണോ ഇപ്പൊ എന്തല്ലേ ഏഹ് എന്തു എന്ത് കൃഷി നെൽ
ഏത് നെല്ല് ആ ബടെ കൊടന്ന് കുത്തി എന്താണ് നെല്ല് ഉണ്ടാക്കിട്ട് ഇവിടെ കൊടുന്ന് തന്നിനു ഉണ്ടായൻ്റെ അപ്പ അത് കുത്തീട്ടുണ്ടായിരുന്നില്ല ഇതുവരെ
ആണോ
ഉം ഉം
നെല്ല് കുത്തിക്കാൻ കൊടുത്തല്ലേ ആ അരിയാണ് ഉപയോഗിക്കുന്നേ
അല്ല പൊടിക്ക് മാത്രം എടുക്കുള്ളൂ
ആഹ് നമ്മള് ആ ആ നെല്ലുകുത്തി ആരി പൊടി അരിപ്പൊടിക്ക് മാത്രല്ലേ ആഹ് നല്ല നല്ല ശുദ്ധമായിട്ടുള്ള നമ്മള് ചെയതാവുമ്പോഴത്തേക്ക് നമുക്ക്
അതിലും വളം ഇടണണ്ട് നല്ലോണ്ണം വളം ചെർക്ക ഹ
ആണല്ലേ ഞങ്ങളിപ്പോ പച്ചക്കറി ചന്തപ്പോ പച്ചക്കറി മേടിച്ചിട്ട് വന്നിട്ട് അത് നോക്കിയിരു നെടുവേർപ്പിടുവരുന്നു കാരണം എന്ത് നൂറ്റമ്പത് രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചിട്ട് ഒന്നും ഇല്ല അതിനത്ത്
ഉം
ഒന്നും ഇല്ല അതന്നെ നോക്കിക്കൊണ്ടിരിക്ക നമുക്ക് നമുക്ക് സ്ഥലമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലേ കൃഷിയാതൊക്കെ ഓരോന്നൊക്കെ റെഡിയാക്കാം അപ്പ അങ്ങനൊന്നും ആരും ക്കാറും എല്ലാരും അടുക്കളത്തോട്ടോന്ന് പറഞ്ഞ് ഓരോ ഒക്കെ ഉണ്ടാക്കും അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വലിയ നല്ല കാര്യം ഉ അങ്ങനെ ക പയറോ കാന്ത മുളകോ പടവലോ അങ്ങനെയൊക്കെ എന്തേലുമൊക്കെ ആഹ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എടുക്ക ഇത് ആണ് കാന്താരിമുളക് ഉണ്ട് ഞങ്ങെ അതിനു കുറ്റിവാളരെർ പയർകൊണ്ട വയ ച്ചിട്ടുണ്ട് അത് കുറച്ച് വെച്ചു വരുന്നതേയുള്ളു മഴയായത് കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ മഴ പെയ്തങ്ങ് ഇതാവും കൊഴിഞ്ഞു പോം ഉം ചാ ഉണ്ടായിട്ടുണ്ടല്ലേ? അങ്ങൊക്കെ കൃഷി ചെയ്യാൻ മിക്കവാറും ആരും അങ്ങനെ അതിനൊന്നും മേനക്കടത്തില്ല ആ ഓഹ് അത് പാടാ അങ്ങനെ കഴിയും പക്ഷേത് നല്ല കാര്യട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നേ പൊതുവേ പിള്ളേർക്കാണെങ്കി ഒത്തിരി വളം ചേരാത്ത ആണോ? ഓ
മ്മ് ഇല്ലൽ ഏ എ ഇന്റെമക്കളാരും തിന്നൂല ഇബടെപ്പാർ ത്ത് പയറ്ണ്ടാക്കിട്ട്ണ്ട്
ആണോ ഇവടെ പയറ് തോരം മൂത്താക്ക് വല്യേ ഇഷ് റ്റാ അത് ഞങ്ങക്ക് ക്കെ ഇഷ്ടാ പച്ചക്കറി പൊതുവെ അവിയലും സാമ്പാറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ ഉന്തി കളയും പിന്നെ വാരി കൊടുത്താല എങ്ങാനും കഴിച്ചാലായി. അങ്ങനെ മടിയാ പക്ഷെ എന്നാലും
മ് ഇവടെ പയറ് പാടത്തും തേപോലെ നെല്ല് കൃഷികയിഞ്ഞേന് ശേഷം പിന്നെ പാടത്ത് പയർ വെതച്ചിട്ട് നല്ലോണ്ണം പയറ്ണ്ട്. വടെ കൊട്ന്നിട്ട് മൻസൻ എടങ്ങേറാവു അത് നേരാക്കി എട്ക്ക ക്കാന് ആ
ആ നൽ അയ്യോ ഇവടൊക്കെ കിട്ടി കഴിഞ്ഞാ അപ്പ തീർത്തെന്ന് ചോയിച്ചാതി. ഇവടെ വല്ല്യേ മൂത്ത മൂത്താക്ക് വല്ല്യേ ഇഷ്ടാ പയറ്. ആ
ഇം
മൂത്താക്ക് വല്ല്യ ഇഷ് ട്ടാ പയറ്.
കുറ്റിപ്പയറ്ന്ന് പയറിണ പറ പയറിണ്ടല്ലോ അതാണ്.
ആഹ് അതാ ഇവിടെ ചേച്ചേ ചട്ടിക്കകത്ത് ഒരെണ്ണം വെച്ച് ഞങ്ങളിങ്ങനെ പൊറത്ത് പോയപ്പോ ഇങ്ങനെ അതിന്റെ വിത്ത് മേടിച്ചോണ്ട് വന്നേ വിത്ത് മേടിച്ചോണ്ട് വന്നപ്പോ ഇങ്ങനെ നട്ട് വെച്ചു പ ചട്ടിക്കകത്ത് ഇങ്ങനെ നട്ട് വെച്ച് അതീപ്പം കിളിച്ചു വര്ന്ന് ണ്ട് പക്ഷെ കു റ്റിയാന്ന് പറഞ്ഞീലെ അത് കൊറച്ച് പടര്ന്ന പോലെ ആയിനി ഇപ്പൊ ഉണ്ട് ഷേ ഇപ്പൊ പടര്ന്ന് പോലത്തെ ആണോന്ന് അറിയത്തില്ല. നമ്മളറിയാ അങ്ങനെ വാങ്ങിച്ചത കുറ്റിയാണെന്നും പറഞ്ഞ് വാങ്ങിച്ച സ്ഥലം കൊറവായത് കൊണ്ടേ ക്ഷെ അതിങ്ങനെ പടർന്ന് കൂട്ട് നിൽപ്പുണ്ട് പൊതുവെ ആരും അങ്ങനെ കൃഷിക്ക് മെനക്കെടത്തില്ല എന്ന് വെച്ച്എല്ലാരും പുറത്തുന്നുള്ള സ്ഥലം കുറവുള്ളോരല്ലെ ഓരൊ രണ്ട് പേരൊക്കെള്ളടുത്ത്ജോലിക്ക് പോകുന്നിടുത്ത് കാര്യം അങ്ങനെ ബേക്ക വല്ലെ പണ്ടൊക്കെ ഇഷ്ടം പോലെ എല്ലാരൊക്കെ ചെയ്യുവല്ലോ ക്ഷേഇപം പാം പൊരാട മട്ട മണ്ടയ്ക്ക് ടെറസിനും മണ്ടയ്ക്കക്കെ കൃഷി ചെയ്യുന്നോരുണ്ട് ഇല്ലേന്ന ഇഷ്ടംമാതിരി ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നുണ്ട് മൈല കൃഷി ചെയ്യുന്നോര് ണ്ട്
എത്ത കൊർച്ച് സ്ഥലില്ലാത്തവര് ഉണ്ടാവാത്തില്ല ഇവിടെ ഞാന് കുറെപ പൂള ണ്ടാക്കി പൂള ണ്ടാക് ഇതല്ലാം ഒക്കെ പന്നി ഇറങ്ങണണ്ട് പന്നി മാർ ഇറങ്ങിട്ടൊക്കെ കേടര്
ആ ഇവിടെ മോനാണെങ്കി സ്കൂളിന്ന് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് വൃക്ഷ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവനൊരു ആത്തയുടെ തയ്യെകിട്ടിയ അപ്പൊഅവന അങ്ങനെ കൊണ്ടുവച്ചാ മൂ അവരുടെ പുറകശത്ത് മൂലക്കാണ് കൊണ്ടുവെച്ചത് ആ കൊണ്ടുവെച്ചു കഴിഞ്ഞിട്ടാ അവൻ വല്യ അവന്റെ കൂട്ടാരം കൊ തപ്പൊ വല്യ സന്തോഷത്തിലായിരുന്നു അങ്ങനെ കൊണ്ടുവച്ചിരുന്നിട്ട് അതാണെങ്കി ആടു വന്ന് ആ ആത്തെങ്ങത്ത് കഴി ച്ചോണ്ട് പോയി
അ ഹ് ശരി
യാള് വല്യ വിഷമമായിരുന് ഇപ്രാവശ്യം ന്നെ വേപ്പാ കിട്ടി വേപ്പ കൊണ്ടന്ന് നട്ട് വെച്ചിട്ടുണ്ട് സ്കൂളിന്നെ പിന്നെ അങ്ങനെയൊക്കെ കൊടുക്കും ഉം ജൂൺ അഞ്ചിനെ ആ തൈകളൊക്കെ കൊടുക്കു ഉ പിന്നെ എ ടീച് ടീച്ചർ പറഞ്ഞിട്ട് പിറന്നാളുകളൊക്കെ വരുമ്പോഴത്തേക്ക് മിഠായിും വാങ്ങിച്ചോണ്ട് പിള്ളേർക്ക് കൊടുക്കാതെ
ആഹ്
സ്കൂൾ ലൈബ്രറി ലേക്ക് ബുക്ക്
ഉം
അല്ല ഇങ്ങനെയൊക്കെ സ്കൂളിലേക്ക് കൊടുന്ന പ്പോ
ഏ
ഉം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു
ഉം
ഇപ്പ എല്ലാർക്കും വലിയ സന്തോഷം മിഠായി തിന്നിട്ട് പിള്ളോരാണെങ്കിൽ കവർ മൊത്തം സ്കൂളിന്റെ പരിസരത്തൊക്കെയിങ്ങിടും ക്ലാസിന്റെ മു ഇത് ഇവിടെയും എല്ലായിടത്തും അതിങ്ങനെ തൂക്കാനും മഴ ഡേ കെയെറിൽ തന്നെ ഭയങ്കര പാടല്ലേ പോവത്തില്ല അവിടെവിടെയൊക്കെ പ്ലാസ് കുഞ്ഞുങ്ങക്ക്‌ അറിയത്തില്ല അവർക്ക് വെക്കാനും ഇടാനും പ്രത്യേക‌ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കില്
ആ അവര് കൊണ്ടടൂരല്ലോ മ്
ആ അപ്പൊ ടീച്ചറ് പറഞ്ഞു ഇനി അങ്ങനെയുള്ള കാര്യം ചെയ്യരുത് അതിനേക്കാണും നല്ലത് ഞങ്ങൾ ആരെയും നിർബന്ധിക്ക് ക്ക്ന്നില്ല ചെയ്യണോന്ന് പറയുന്നില്ല പക്ഷെ ക മുട്ടായി വാങ്ങിക്കുന്നതില് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മുട്ടായി വാങ്ങിച്ച് കൊടുക്കാതിടുക എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇപ്പം എല്ലാരും അതിന് പകരം സ്കൂൾ ലൈബ്രറിലേക്ക് ബുക്കോ അല്ലെങ്കിൽ വൃക്ഷ തെൈയ്യൊളൊക്കെ കൊടുക്കും അവർക്ക് സ്കൂളിനകത്തൊരു തോട്ടം ഉണ്ടേ
ഏ
കൃഷിയെക്കെ വെളവെടുപ്പ് പ്പൊക്കെയുണ്ട് ഇപ്പ പിന്നെ പിള്ളേര് ഫോ പല സമയത്തും ഫോണിന അതല്ലേ വീട്ടിൽ വന്നാലും ടി വിയും ഫോണും അങ്ങനുള്ള കാര്യങ്ങൾ ആയതോണ്ട് സ്കൂളിലിങ്ങനെയുള്ള കാര്യങ്ങളൊക്ക പ്രോത്സാഹിപ്പി ക്കൂല
മ് മ്
ആ അപ്പൊ അതിനുവേണ്ടി അവിടെ സ്കൂളിൽ കൃഷി കൃഷി വെളവെടുപ്പ് പ്പൊക്കെയാണ് വെളവെടു ത് വഴുതനവും പയറും ഒക്കെ എങ്ങനെ വെച്ചേക്കെന്ന ഫോട്ടോ ഇങ്ങനെ ഗ്രൂപ്പിലിടുവേ അപ്പൊ കുഞ്ഞു ങ്ങക്ക് വലിയ സന്തോഷവല്ലെ അവര് അങ്ങനെയൊക്കെ കൊറച്ച് സമയൊക്കെ സന്തോഷിക്കും. പഠിത്തത്തിന് പുറമേ ഇം ഗവർമെന്റ് സ്കൂൾ ആണെങ്കില് പഠിത്തത്തിന് പുറമെ ഇങ്ങനത്തെ കൊറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും നമ്മള് പഠിച്ചു സാഹചര്യത്തി വിദ്യാഭ്യാസ നിലവാരം കൊറച്ചുകൂടി ഇപ്പ പട്ത്തം മാത്രമല്ല കൃഷിയും കലയും എല്ലാം സ്കൂള്കളില് ഏഹ് ട്രഷറീ ഒരുദിവസം കൊണ്ടന്നു നട്ടു വെച്ചു ഇനിപ്പൊ പിന്നെ നീ എന്ന നീ ബുക്കൊക്ക്‌ ബുക്ക്‌ ബുക്കൊക്കെ ഇവിടെവന്ന് വാങ് വാ സ്കൂളിലെ പിള്ളേര് കൊടുത്തെയാന്ന് പറ